ആഹ്
കേക്കുന്നില്ലെ?
ആഹ് കേക്കുന്നുണ്ട്‌. എന്തൊക്കണ്ട്‌ വർത്താനം?
ആഹ് എന്താ സുഖം. അവിടെ എന്തൊക്കെണ്ട്? ആഹ് കഴിഞ്ഞു ഉം
ന്ത്‌ സ്പെഷ്യല് ഇണ്ടാക്കിനോ?
സ്പെഷ്യല് ആഹ് അങ്ങനെന്നും ബ്രെഡ് പൊര്ച്ചു മുട്ട മുട്ടക്കെ കൂട്ടിയാണ്ട്.
അഹ് ആഹ്
മക്കൾക്ക് അത് വാണം പർഞ്ഞപ്പ ണ്ടാക്കി
ഹ് ഹ് ഉം ഓ
ഏഹ്
പിന്നെന്തൊക്കെയാ ഹസ്ബൻഡ് വിടെ ഇല്ലേ?
ഇല്ലല്ല നാട്ടില് ല്ല ആഹ് ഗൾഫാ
വന്നിട്ട് കൊറേ ആയോ?
ആഹ് രണ്ട്‌ വർഷായി. ഇഞ്ഞ്‌ ലീവ്ന് വരാനായിണ് അടുത്ത മാസം ഉം
ഏഹ് അട്ത്ത മാസം ല്ലെ
അഹ് ആഹ്
ന്ന്ട്ടങ്ങനെ രണ്ടു വർഷം കൂടുമ്പളാ ലീവ്?
ആഹ് രണ്ടു വർഷം കൂടുമ്പോ രണ്ടു മാസം കമ്പനിയാണ് അപ്പൊ
ഉം അപ്പൊ എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ങ്ങൾത്?
കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷായി
അപ്പൊ അപ്പളെ അങ്ങനെ തന്നെ
അല്ലല്ല കല്യാണം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞരെ പോവൽ തൊടത്തിയത്
ഉം. ങ്ങള് സ്വന്തം വീടാ തറവാട്ടിലാ?
ആഹ് സ്വന്തം വീട് ഉം ഇപ്പ ഞാനും രണ്ട് മക്കളന്നെ ഉള്ളു ഒരാള് മൂന്നിലും ഒരാൾ ഒന്നിലു അ വലുത് മൂന്നിൽ
ആഹ് ആഹ്
അവടെ നൈസറി പഠിക്കക്കണ കുട്ടികള
ആഹ് ഓന് അംഗലവാടിലെനി
ആഹ് അംഗലവാടിൽ ആഹ്
അംഗലവാടി മൂന്നരക്ക് വിടോ ല്ലോല്ലേ മയ നല്ലോണം പോയിട്ട് ഉം എടക്ക് നല്ലോം ഉണ്ടാവും
ആഹ് മയന്റെ ദിവസേന
ആഹ് ഫുൾന്ന് മയന്റെ ദിവസം ആഹ് എടക്ക് വെയിലറ്ച്ചാലും മയ ഹും
കല്യാണക്കാരൊക്കെ കുടുങ്ങും ഇന്നും നാളെയൊക്കെ കല്യാണം ഉള്ളോര്
ആഹ് ആഹ് പിന്നെ ഓഡിറ്റോറിയത്തിനിന്ന് ആകുമ്പോ ഇപ്പൊ കേറും വീട്ടിന്ന് കല്യാണം നടക്ക് ണില്ലല്ലോലേ
അല്ലാരും സൗകര്യം ഉണ്ടെങ്കിലും ഓഡിറ്റോറിയത്തിലാ ഉം ഇപ്പ വ്ട് ഇപ്പൊ ഏറും ഓഡിറ്റോറിയന്നെ
ആ ഓഡിറ്റോറിയംന്നെ ലെ
അപ്പൊ സുഖ മറ്റെ പെര നന്നാക്കണ്ടേ
ആഹ് എരപ്പാവും ആഹ് അതന്നെ മറ്റേത് നമ്മൾ ക്ലീൻ ചെയ്താണ് പോയാ വന്ന് വരുമ്പോ ഒരു സുഖായിരിക്കും വീട്ടിന്റെ ഉള്ളിക്ക് കയറാന്
ഉ
ഇന്ന് അങ്കലാടി വിട്ടി വന്നിട്ട് ഉറങ്ങോ മോന്
ഇല്ല ഇന്ന് പ്പോ എൻന്തേ ആവോ ഇന്ന് പ്പോ ഉറങ്ങി പറഞ് ഇല്ലകിൽ ഉറങ്ങ ആര് ഉറങ്ങിയാലും ഓന് ഉറങ്ങൂല പറയും പ്പന്ന് ടീച്ചർ പറഞ്ഞ് ആഹ് ഇന്ന് പ്പോ കൊറച്ചു നേരം ഉറങ്ങി റഞ്
ആഹ്
ഇവിടന്ന് പിടിച്ചു ആ പിടച് അള്ളിട്ട് ഉറക്കല ഇവിടുന്ന്
അ ആഹ്
ഉറങ്ങന്നല്ല ഉച്ചക്ക് ഉറങ്ങാൻ പറഞ്ഞാ ഉറങ്ങന്നല്ല ഇനി ഞാൻ ഉറങ്ങൂലന്ന് ഉറങ്ങൂല ന്ന് വാശി പിടികുവാ ആഹ് അപ്പൊ വേഗം ഒറങ്ങും ഏഴണി എട്ടണിമ്പോതിന് ഒറങ്ങും
ആഹ് പിന്നെന്തൊക്കെ ചായുടിച്ചില്ലേ കടിഎന്തണ്ടാക്കിയവിടെ
ഇങ്ങ ഉണ്ടാക്കിില്ല നിനക്ക് ഇരുന്നലൊക്കെ പയം അങ്ങോട്ടും ഇങ്ങോട്ടാക്കി പയം കുറേണ്ടാഏന് ഇന്നലങ്ങളിങ്ങോട്ടക്കാക്കി തിരുമാനാക്കി
തിരുമാനം അവിടെണ്ടായതായിരുന്നൊ
ആ അല്ലല്ല ഒര് കൊണ്ട്‌ര്ണം ഓലെപ്പോഴും പയത് പോലെ ബിസിയാണ് താർുള്ളകോ ലല അയപ്പ പോയന്നാലും അത് കൊണ്ടരും അപ്പൊ ങ്ങ കൊണ്ടന്ന് കൊണ്ടന്ന് കൊണ്ടന്ന് ഇങ്ങനെ സ്റ്റോക്കച്ച് സ്റ്റോക്കെച്ച് ഇത് ഇങ്ങനെ പൂക്കലൊട്ങ്ങിയപ്പ്ളേ ങ്ങ രണ്ടാളു അല്ലെ പ്പ തിന്നാള്ളൂ
ആഹ് ആഹ്
ന്നിട്ട് ഇപ്പന്നലെ പൊര്ച്ച് ഇന്നലെ വാട്ടി
ഉം വാട്ടിയാല് തേങ്ങടോ
ഏഹ് ഞമ്മള് നെയ്യ്ല്ട്ട്ങ്ങാണ്ട്
ആഹ് അങ്ങനെ വാട്ടിട്ക്കൂല്ലേ ഉം ഉം
നമ്മള് പയം പൊര്ച്ച്ണാരി ഇങ്ങനെ കട്ടെയ്ത്ങ്ങാണ്ട് അങ്ങനെ മ മറ്റേ തേങ്ങട്മ്പൊ മ്മള് മറ്റേ റൗണ്ടിലല്ലേ മുറിക്ക
ആഹ് അത് ആ അങ്ങനെ ഇത് പായംപൊരി വാട്ട് ഇണ്ട ക്ക പോലെ കട്ടെയ്യു ല്ലെ ആഹ് ആഹ്
കോഴിക്കോടൻ സ്റ്റൈല്
ആഹ് ഓരോ ഭാഗത്ത്ക്ക് ഓരോ മോഡലാല്ലേ
ആ രോ മോഡലാണ് അത് പ്പ ഞാനവ്ടെ കല്യാണം കഴി ച്ച് നിന്നേന്റെഷട്ടോ ഇൻക്ക് അങ്ങൻത്തെ കിട്ടിയേത്.
ആഹ് ആഹ് ഞങ്ങളും അങ്ങനന്നെ വാട്ടുമ്പോ ചെർതാക്കി കട്ടെയ്യും. പഴംപൊരിക്ക് മറ്റേ അങ്ങനിം
ഉം മെനക്കടാണ് വാ ട്ടി കിട്ടാള്ള ഒരു പാടോ ഇണ്ടാക്ക്ണോൽക്ക് അത് തിന്നാ തിന്നാ രണ്ടിൻറ്റോണ്ട് ത് തിന്നാണ്ട് കയ്യൂ ഉം
ഉ എന്താ സ്പെഷ്യലെക്കെണ്ടാക്കാ ആഹ് ആഹ് ങ്ങെനെണ്ടാ ക്കെണ്ട്യെരുലേ ഉം ഹും
ഉം ഞാ പറിം ഇങ്ങക്ക്ങ്ങെനെ ഓഡർട്ടാ മതി ഓഡറ്ടാൻ നല്ല സുഖാ തൊന്ന്ണ്ടാ ക്കാള്ളൊര് പാടെത്രെന്നാ ണ്ടാക്ക്ണല്ല അത് അത് കയ്ഞ്ഞിട്ട്ള്ള പാത്രം മോറലാണ ആകെങ്ങെട്ട് നെരത്തി ഒ ങ്ങെട്ട് മോറിണ്ടാക്കണം
എന്തെങ്കിലും ഇണ്ടാക്കീണ്ടെങ്ങി ന്നെ പാത്രം കെയ്കാനാണ്ടാകാ
ആഹ് ഇണ്ടാക്കാൻ ചെൽപ്പോല് കൂടിതര്വേ പാ ത്രം മോറാനാ കൊറേ
പണി കൂട്തലാവാ
ഉം ആഹ് പണി കൂട്തല് ഇള്ള പാ ത്രം മുയ്‌വെനൂം നെര്ത്തും അവ്ട്ന്നത്ട്ക്കാനാ അത്ട്ക്കും ന്ന് ത്ടക്കാനാ പാത്രട്ക്കാ ങ്ങെനെ പിന്നെ സ്റ്റാന്റിലൊറ്റ പാത്രുംണ്ടാവ്‌ല ഫുള്ള് തായെത്ത്
ഉം നമ്മളാവുമ്പ പിന്നെ എട്ത്തതന്നെ കഴ്ക്യാണ്ട് ങ്ങെനെ ട്ക്കല്ലോ പിന്നെ ക പിന്നിം എട്ക്കും ഉം ഉം ങ്ങെള് സ്വ ആടെ സ്വന്തം വീടാ ഉമ്മിം പ്പെക്കെണ്ടോ
ആഹ് ഇത് സ്വന്തം വീടാ
ആഹ് ആഹ്
ആഹ് ഇല്ല്യാ ഞങ്ങള് തറവാട്ട്ന്ന്ങ്ങെട്ട് പോന്നതാ
ആഹ് വേറെ പോന്നതല്ലേ ആഹ് ആഹ് കൊറേ ആയോ പോന്ന്ട്ട്
ഉം
ഇന്നെന്താ പെഷെൽ ഡ് ഞങ്ങള് രണ്ട് വർഷാവാനായി
ഉം ഞങ്ങള്പ്പാെ മാറീട്ടാെള്ളൂ ഒര് വർഷാക്ണൊള്ളൂ ആയ്ട്ടില്ല
ആഹ് ആഹ് റബില്ലവലായ്രിക്കും ലേ
കഴിഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബർല്
ആഹ് ആഹ്
ആഹ് അതെന്നെ ട്ടൊ
ആം പിന്നെ ഫുഡ്ഡാെക്കെ
പിന്നെ വേറെന്തൊക്ക്യാ ഞ്ഞ് രാത്രിക്ക് വേറെ വെക്കെലാ
അല്ല അല്ലാ ഉച്ചക്ക് വെച്ചെന്നെണ്ട് ഉം
സ്പെഷ്യല് സ്പെഷ്യൽ എന്തെങ്കിലുക്കെങ്ങെനെ യൂട്യൂബ് നോക്കിങ്ങാണ്ട് ലാ എങ്ങെനെങ്ങനെ നോ ക്കീട്ടും നോക്കീട്ടും നോക്കീട്ടും സാധനൊക്കെ ഇണ്ട്ന്ന് ഒർപ്പാവ്ണു
നോക്ക്ണെ നമ്മുക്ക് ലാ
ആഹ് അതാണ് നല്ലെപോലെ വെക്കും അപ്പൊ ചെൽപ്പൊ ഏത്തേലൊന്ന്ണ്ടാവ്‌ലാ പിന്നാണെ ണ്ടാക്കാള്ളെ മൂട് പോയ്
എല്ലാ സാധനും വാണല്ലേ അല്ലെങ്കിലൊര്ത് ട്ടൂല
ആഹ് അതാണ് ഏതെ ഒന്ന് മിസ്റ്റായ പിന്നെ അയ്ന്റെ താണ്ട് പോവ്‌ലെ
തളി ച്ചലാ
ബിര്യേ ആഹ് അങ്ങെനെ തട്ടിക്കൂട്ട് ബിര്യാണ്യെക്കും അല്ലാതെ മറ്റേ ഒറിജിനൽ ബിര്യാണി ഒന്നും വെ ദം ബിരിയാണി ഒന്നും വെക്ക അന്റെ നേരത്ത് ഉമ്മാര് ഒള്ള പിന്നെ ഓല
ആഹ് ഹലേ ഉം
പോകാ
പിന്നെ അപ്പൊ ഫോണിലിട്ടാണ്ട് പിന്നെ ഫോണ്ലിങ്ങനെ ചെയ്യല്ലല്ലേ
അതിപ്പ എന്താപ്പൊ ഞങ്ങളൊരു സാധനം ആഹ് ഞാനും എന്റെ പ്യാപ്പിളേം കൂടി ചോറിൻ്റൊരു പേരും പറഞ്ഞു അള്ളോ ഞങ്ങളുടെ വി കുട്ടി കൊയങ്ങി ഇല്ല വേറെന്തോ ആയി
ആഹ്
വെള്ളം ഏറിയ ഒരു മാതിരി കറി വച്ച മാതിരി എന്റമ്മോ എന്തും കാട്ടാൻ വയ്യ ആഹ് ആഹ് കുട്ടി ഞാൻ പറഞ്ഞു നമുക്ക് സാധാ ചോറ് ഇണ്ടാക്കാ അതാവുമ്പോ നല്ല പിന്നെ ലാസ്റ്റ് വൽച്ചെറിയണ്ടി വന്ന് തിന്നാൻ കയ്യുലല്ലോ തിന്നോക്ക്യാ കയ്യണില്ല
ആഹ്
ഇത് വെള്ളായി
ആഹ് ഉം പിന്നത്തെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില് കൃഷിയൊക്കെ ഇണ്ടാക്കല്ണ്ടോ
കൃഷി ഒന്നും ഇല്ല ചെടികളൊക്കെ ഇങ്ങനെ ചെറുതായി
പിന്നെ ഫ്രൂട്സിന്റെ തൈകളൊക്കെ നിങ്ങള് വീടെടുക്കുന്ന മുന്നെ തന്നെ നട്ടീനോ
പിന്നെ കൊണ്ട്
ആഹ് ഉള്ളതാണ്ല്ലേ ആഹ് ആഹ് തെങ്ങൊക്കെ ആഹ് ആഹ് ഇവിടെ അങ്ങനെ തെങ്ങില്ല തെങ്ങൊന്നും വെച്ചിട്ടൊന്നുല്ല
തേങ്ങ ഇട്ട് ആട്ടല്
തേങ്ങക്ക് വാങ്ങല ചെലപ്പം തറവാട്ടിന്ന് തരും അല്ലെങ്കി വാങ്ങും തേങ്ങക്ക് ഇല്ലാന്ന് ആഹ് ആഹ്
അ പിന്നെ വലിയ തൊടിയൊക്കെ ഉള്ളൊണ്ട് കുറേ
ആഹ്
തറവാട്ടില് ഇവിടെ ഇവല തറവാട്ടിലില്ല ആഹ് ഇന്നലെ അവിടെ ഇല്ല അച്ഛന് അവിടാ
ആ ഓല് വാങ്ങലാ തേങ്ങ എപ്പളൊന്നും ആവശ്യം ഇണ്ടാവില്ലല്ലോ എപ്പെളെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോളാണ് തേങ്ങ ഇല്ലെങ്കി ഭയങ്കര കൊടുക്ക തേങ്ങച്ചാ കറിയൊന്നും കൂട്ടൂല അത് ഇണ്ടാക്കി ന്നെങ്കി വേസ്റ്റ് ആയി പോവും അങ്ങനെ കൂട്ടും ഞങ്ങ ഓൽക്ക് കറി വല്ലാതെ വേണ്ട കുട്ടികൾക്ക് പിന്നെ ഞൻ ഞാനല്ല കൂട്ടാനുള്ളേ അപ്പൊ പിന്നെങ്ങനെ ഉണ്ടാക്കാൻ മടിച്ചു എന്താക്കി ഇണ്ടെങ്കി അങ്ങനങ്ങ് ബാക്കിയാവും
പിന്നെ മൊളക് തരാം
ആഹ് അങ്ങനെ ആക്കീതാ ഉണ്ടാക്കാല്ലേ
ഏഹ് ചിലർക്ക് അങ്ങനെ ആഹ് പിന്നെ ഓലൊക്കെ ഉണ്ടെങ്കി പിന്നെ കഴിക്കാ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിനെ ഒരു അങ്ങനെ കഴിക്കുല്ലോ
ആഹ് നതന്ന ഡൗട്ടക്ക
ആഹ് ന്നാതന്നെ ഇണ്ടാവും ത്രേന്നുംഅങ്ങനായാലും
നമ്മള എത്ര കൊറച്ച് വച്ചാലുതാ തേങ്ങരച്ചാണ് വാടുമ്പോ
ആഹ് ഉണ്ടാവും കാര്യം അധികവും ഇങ്ങനെ റോഡിന്റെ സൈഡിൽ തന്നെ വീട്
ഇല്ല മെയിൻ റോഡല്ല ഇങ്ങനെ പോക്കറ്റ് റോഡ് ഉണ്ട് ഫ്രണ്ട് തന്നെ അല്ലാണ്ട് നിതൂട പൊറത്തെറങാമോ
ആഹ് എറങ്ങണല്ലേ ഉം
ഇത് ബസ് പോണ്ട് ഒരു ബസ് കൊറച്ചണ്ടെറങ്ങിയാല് ആഹ് ആഹ് ന്നായ്ക്കോട്ടെ
ഉം